ഹലോ കേൾക്ക്‌ണ്ടോ?
കേൾക്കുന്നുണ്ട് കേൾ ഞാൻ പറയുന്ന കേൾക്കുന്നൊ?
ആഹ് കേൾക്കുന്നു പിന്നെന്തൊക്കെ സുഖല്ലേ?
ഓഹ് സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെയൊണ്ടോ മഴയൊക്കെ ഒണ്ടോ?
ഇന്ന് മഴ പെയ്തിട്ടില്ല ചെറുതായിട്ടൊരു ചാറ്റല്-
ആഹ് നമുക്ക് ഇന്ന് ഇന്ന് മഴയില്ല ഇന്നലെയൊക്കെ മഴയായിരുന്നു.
ഏഹ് ഞങ്ങക്ക്‌ രണ്ട്മൂന്നാലീസായി പെയ്തിട്ട്.
ആണോ?
ആതേ.
നമുക്ക് മഴയന്നേരം നല്ല ചൂടാണ്. ഉം ചൂട്ന് കുറവൊന്നുംല്ലല്ലോല്ലേ?
ഏഹ് നല്ല ചൂടവിടെ
ആഹ് ഇവിടെ നല്ല ചൂട്ന്നേ പിന്നെ? രാത്രിലേക്ക് ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ങ്ങള് ഫുഡ് കഴിക്കാൻ ആ വ്ന്നേള്ളൂ.
ആന്നോ റെഡിയാക്കിയോ കഴിച്ചില്ല എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുന്നു. ചപ്പാത്തിയാന്നോ അതൊനി എന്തോ?
കഴിക്കാനാവ്ണേള്ളൂ.
ആഹ് കൊറച്ചൂടെ കഴിയുമ്പം കഴിക്കും.
ചപ്പാത്തി ഇങ്ങള് കഴിക്കല്
രാത്രി മിക്ക ദിവസവും ചപ്പാത്തി ആയിരിക്കും ഇന്നും ചപ്പാത്തി അയാ എന്നും ചപ്പാത്തിയാ നിങ്ങൾക്ക് രാത്രി എന്താ ചോറാണോ
ഞങ്ങള് ചോറ് കഴിക്കും
ആണോ ഇന്ന് എന്താണ് കറി എന്താ വെച്ച്
ഇന്ന് ബീഫ്
ആഹ പെരുന്നാൾ കഴിഞ്ഞില്ലേ
ആഹ് പെരുന്നാളൊക്കെ അല്ലെ അപ്പം ബീഫാണ്
ആഹാ കുറച്ച് രണ്ടു ദിവസത്തേക്ക് ബീഫ് ആയിരിക്കുംല്ലേ
ഓഹ് ഇനി ബീഫോണ്ട് തല്ലേകാരം ഇവിടെ
എന്താ
ഇഞോവിട് ബീഫോണ്ട് തല്ലേകാരം ന്ന്
ആ റിലേറ്റീവ്സ് ഒക്കെ കൊണ്ടുവരുംല്ലേ
ആ റിലേറ്റീവ്സും പിന്നെ പള്ളിക്കൊന്നും കിട്ടും
ഓഹ് ഓഹ് ഓഹ്
ആഹ്
ആഹ്
ഇത് എന്താലും പരളുംന്നങ്ങ പറ ആഹ്
ഉം
ആ
പിന്നെ വേറെ എന്താണ് പെരുന്നാളായിട്ട് എങ്ങും പോകാത്തതെന്ത് പെരുന്നാൾ
എന്നാ ആഹ ഉമ്മാടന്റെ വീട്ടില് പോവാനിക്കെയായിരുന്നു
ആഹാ
അപ്പൊ വെടുത്ത മാമൻ വിലക്ക് വന്നപ്പോ അതന്ന് ഒഴിവാക്കി പിന്നെ പോവാന്ന് വിചാരിച്ചു
ഓഹ് ഓഹ് സ്കൂളൊക്കെ തുറക്കാറായോ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് പോകത്തില്ലേ
ആഹ പോണം
ഉം പിന്നെ അടുത്താണോവീട് ഉമ്മാടെ വീട് അടുത്താന്നോ
ഏഹ് കൊറച് ദൂരം ഉണ്ട്
ആണോ ബസില് പോവോ ഉം കറങ്ങാന നിങ്ങൾ വെളിൽ എങ്ങനെ ട്രിപ്പിനന്നും പോ പോവാറുണ്ടോ
ആഹ് ആദ്യക്കെ പോയിരുന്നു ഇപ്പൊ പോക്‌ കൊറവാ
ആന്നാ ഉം കുട്ടികളൊക്കെ ആയപ്പ ഉം ഞങ്ങള് ഇടക്കൊക്കെ ട്രിപ്പിനൊക്കെ പോകാറുണ്ട്
ട്രിപ്പ് ഇഷ്ടമുള്ള കൂട്ടത്തില് യാത്രയൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തില്
ആഹ് ഞങ്ങക്ക ഇഷ്ടക്കെ തന്നെ പോവാന്
ആഹ് ആഹ് ആഹ്
അത് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അങ്ങ് പോണം
ശരിയാ ആഹ ഫ്രണ്ട്സിറ്റ് ആയിറ്റ് പോകാൻ രസാണ്
ആഹ ആന്ന് ആന്ന് നമ്മടെ അതെ നമ്മടെ ഫ്രണ്ട്സ് ആയിട്ട് പോണത് ലേഡീസ് മാത്രമായിട്ട് പോകണം അതൊരു പ്രത്യേക വൈബാണ്.
ആഹ് പ്രത്യേക വൈബാണ് പിന്നെ കസിൻസിന്റെ കൂടെക്കെ
ആഹ് കസിൻസ് എല്ലാവരും പിന്നെ വേറെന്താണ്ട് വിശേഷങ്ങള്
വേറെന്ത വിശേഷം അങ്ങനെ പോണു
സ്പെഷ്യല് ആയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് നിങ്ങള് സ്പെഷ്യൽ ആഹ്
ഇത് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങള് സ്പെഷ്യലായിട്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കലില്ല
ഞങ്ങൾക്ക് വെറും ചോറും ഇതൊക്കെയാണ് ഇഷ്ടം
നെയ്ച്ചോറ്
ചോറ ഏഹ് സാധാ ചോറ്ണ്ടാവൂലേ
ഓഹ് വെറും ചോറ്ന്ന് ഞാ ഞാൻ കേട്ടാ നെയ്ചോറ്ന്നാ ആഹ വെറുംചോറ് ആഹ സാദാ ചോറ്
ആഹ് ബീഫും പയറും പപ്പടവും കുമ്പളങ്ങ കറി ഒരു രസാണ് പെരുന്നാക്കൊക്കെ അധികം ആൾക്കാരൊക്കെ അങ്ങനെ വെക്കല്
കുമ്പളങ്ങ കറിന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ മാത്ര ഇട്ട് കറി വെക്കുവോ
കുമ്പളങ്ങേ ചേനേം
ആഹ അവിയല് പോലെ വെക്കും
അങ്ങനെല്ല കറിയാക്കി കറിയാക്കിട്ട് കറി
ചേന ഏഹ ചേനയും കുമ്പളങ്ങയും കൂടെ കുക്കറിലിട്ട് വേവിക്ക
ആഹ് എന്നിട്ട്
ആഹ ഇല്ല കുമ്പള കുമ്പളങ്ങേന്ന് ആഹ തൈരക്കെ വച്ചു കുമ്പളങ്ങിയന്ന് നിങ്ങള് പറയുന്നല്ല ആഹ് ഹലോ കുമ്പളങ്ങിയന്ന് പറയുന്നതേ അല്ലേ വെള്ള ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോ ഹലോ
ഹലോ
കേക്കുന്നുണ്ട് പറഞ്ഞോ ഹലോ കേക്കാം കേക്കാം പറഞ്ഞോ ഹലോ ഹലോ
ഹലോ
ഹലോ അവര് കേൾക്കുന്നില്ല ഞൻ പറയുന്ന ഹലോ നിങ്ങളെ പുറത്ത് ത്തോട്ട് ഇറങ്ങിയിരിക്കാമോ ഹലോ കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയിരിക്കാമോ ഹലോ
ഹലോ
കുറച്ച് പുറത്തോട്ട് ഇറങ്ങിക്കുവോ കേക്കുന്നില്ല ഒന്നും പറയുന്നെ കേൾക്കുന്നില്ല നിങ്ങള് പറയുന്ന എനിക്ക് കേക്കാം
ഹലോ
കേക്കുന്നില്ലടാ പറയുന്നെ ഒന്നും
കേൾക്കുന്നുണ്ടാ
ഹ ആ ഇപ്പൊ കേക്കുന്നുണ്ട് കൊറെ നേരം കൊണ്ട് കേക്കുന്നില്ലായിരുന്നു
ആഹ് എന്തെ അവിടെ റേഞ്ച് കുറവ് ഉണ്ടോ
ഇല്ല നമ്മുക്ക് റേഞ്ച് കുറവേ ഇല്ല ഫുൾ റേഞ്ചാണ് ഉം ആഹ്
ഇവടെ റേഞ്ച് കൊറവ് തന്നെ ഇവിടെ മയ ഒന്നുവില്ല എന്റെ റേഞ്ച് പോയി മഴയൊന്നുവില്ല
ആഹ് ആഹ്
റേഞ്ച് കൊറവൊന്നും ഇല്ലേ
ആണോ പിന്നെന്താ ആഹ് ഞാനും അതാ പറഞ്ഞത് പിന്നെ ആ കുമ്പളങ്ങ കറിയുടെ അതിന്റെ പറഞ്ഞോണ്ട് തന്നെ ആന്ന് പറഞ്ഞ്
തേങ്ങ അരച്ചിട്ടും വെക്കുവേ തേങ്ങയും തൈരൊക്കെ കൂടി ചേർത്തിട്ട് ജീര കവും ഇതൊക്കെ അരച്ചിട്ട് മറ്റേത് വെച്ചിട്ട് നമ്മള് ഇത് അയിക്ക് ഒഴി ച്ചിട്ട് കടുക് വറുത്ത് പൊട്ടിക്കൂലേ
ആഹ്
ആഹ് അതേപോലെ എന്നിട്ട് വേണം കറിവെക്കാൻ
ലാസ്റ്റല്ലേ തൈര് ഒഴിക്കുന്നേ
എന്ത്
തൈര് ലാ
തൈര് ലാസ്റ്റല്ലേ തൈര് അരക്കിനേക്ക് ഒയ്ക്കൂലെ നമ്മള് തേങ്ങയൊക്കെ വച്ച് അരക്കൂലേ
ആഹ്
ആഹ് അയിക്ക് ഒയിക്കണതാണ്
ആഹ് ആഹ് ആഹ് ഞങ്ങളെന്നാ ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം
ആഹ്
ഞങ്ങള് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിട്ടതേ ഇല്ല കുമ്പളങ്ങാ നമ്മള് അവിയലിനൊക്കെ നമ്മള് അങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇല്ല ഇനി ഒരു ദിവസം ഉണ്ടാക്കാം
ആഹ് ആഹ്
ആഹ്
പിന്നെ എന്തൊക്കെ
ഞങ്ങള് ഫ്ര മെയിനായിട്ട് അവിയൽ ഉണ്ടാ ക്കും നിങ്ങള് ഉണ്ടാക്കുവോ അവിയല് എല്ലാ അല്ല നമ്മള് എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ട് അവിയല് വെക്കും
അങ്ങനെ വെക്കും അല്ലേ എങ്ങനാ ഉണ്ടാക്കല്
അത് പച്ചക്കറി ക്യാരറ്റ് പച്ചക്കാ ഉം പിന്നെ വെണ്ടയ്ക്കാ അമരക്കാ പയറ് ഏ ത്തയ്ക്ക ഏത്തക്ക ആണ് മെയിനായിട്ട് ഇടുന്നേ അതെല്ലാം ഏത്തക്കാന്ന് പറഞ്ഞാ പച്ച ഏ വാഴപ്പഴം ഇല്ലയോ ഏത്ത ഏത്തൻമ്പഴ അറിഞ്ഞുടെ ഏ ഏത്ത്ന്റെ പച്ചക്ക
വാഴപ്പഴം
ആഹ് വാഴപ്പയം ഞങ്ങള് ഏത്തക്കാന്നാ പറയ്ന്നത് അതിന്റെ പച്ചക്ക പച്ചക്ക
ഉം
ആഹ് മനസിലാായില്ലേ
അഹ് അത് ആഹ് അപ്പ മനസിലേ അതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് വേവിക്കും വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് വെള്ളവും ഉപ്പ് മഞ്ഞപ്പൊടിയും കൂടിട്ട് വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അഹ് വെന്ത് വരുന്ന സമയത്ത് തേങ്ങ അരച്ച് തേങ്ങയും പച്ചമുളകും ജീരവും വെളുത്തുള്ളി എല്ലാം കൊണ്ട് ഒഴിച്ചിട്ട് അരച്ച് ഒഴിക്കും ഒഴിച്ചിട്ട് അവസാന ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കേക്കുന്നുണ്ടോ വെളിച്ചെണ് ഒഴിച്ചിട്ട് ഇറക്കുക അപ്പൊ നല്ലതാ ആ വെള്ളം എല്ലാം നല്ലതുപോലെ വ
അഹ്
വെള്ളമേ വെള്ളം വറ്റി നല്ല ഡ്രൈ ആയിരിക്കണം എല്ലാ വെജിറ്റബിളും ഇടുന്നണ്ട് നല്ല ടേസ്റ്റാ നമ്മള ഏത് വിശേഷത്തിന് അത്ണ്ടാക്കും അവയിലാണ് പ്രധാനമായിട്ട് നിങ്ങള് കേട്ടിട്ടുണ്ട അവിയലന്ന്
അവിയല് ഞാൻ കൊറെ കേ ഷേ ത് പിന്നെ ഈ ദിനൊക്ക ണ് ഓണത്തിനൊക്കെ ഉണ്ടാക്കൂലേ അവിയല്
അഹ് അഹ് ആഹ് അത തന്നെ നമ്മള് ഓണത്തി ആഹ് നഞമ്മളതാ നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ മെയിനായിട്ട് അവിയൽ ഉണ്ടാക്കും ഉം ആ സാമ്പാറൊക്കെ ഉണ്ടാക്കത്തില്ലെ ങ്ങള്
അഹ് സാമ്പാറ് വെക്കലുണ്ട്
ആഹ് സാമ്പാറിനകത്തിടുന്ന കഷ് ണങ്ങളെല്ലാം നമ്മൾ അവിയലിനകത്ത് ഇടും എന്നിട്ട് തേങ്ങ അരച്ച് വെക്കും വെക്കുന്ന
സാമ്പാർ ഭയങ്കും ഇഷ്ടാണ്
ആണല്ലേ ആഹ് നമുക്ക ഇഷ്ട സാമ്പാര്
രണ്ട് മൂന്നാലി ദിവസ കഴഞ്ഞാലും കൂട്ടും
ആന്ന വളിച്ചു പോത്തില്ലേ
ഏഹ് ഇപ്പടുത്ത വെച്ച അഹ് അങ്ങനെ
ശെരിയടാ എന്നാ പിന്നെ വിളിക്കാം
അഹ് എന്നാ ശരി എന്നാ ശരി